ആണോ
ആഹ് സുഖായിരിക്കുന്നു ഞാൻ കൊറച്ചു നേരം കൊണ്ട് വിളിക്കുന്നുണ്ടായിുന്ന കിട്ടുന്നില്ലായിരുന്നു ആഹ് കോള്പോകുന്നില്ലായിരുന്നു
ആഹ് എന്റെ മറ്റേ വാട്സാപ്പിലെ നമ്പർായിരിക്കും വിളിച്ചത്
ആഹ് എന്നാ അതെ എയ്റ്റ്സീറോ എയ്റ്റ് നയനൈയ്റ്റ് നമ്പര്
അതല്ല കാര്യം ഞാൻരജിസ്റ്റർ ചെയ്തനമ്പര് വേറെ നമ്പരാ
ഓഹ് ഹോ ഞാൻ അതിലാ വിളിച്ചെത് അപ്പം കിട്ടുന്നില്ല.
ആഹ്
ആഹ്
എന്തെക്കെ ഇണ്ട് വിശേഷം?
ഓഹ് സുഖവായി നിക്കുന്നു മഴ നല്ല മഴ അല്ലെ? മഴ ഇണ്ടോ അവ്ടെ?
മഴ രാവിലെ ഇണ്ടായിരുന്നു ഇപ്പ ഇല്ല.
ആഹ് ആഹ് ആഹ് പിന്നെ രാവിലെ ന്നെ വിളിച്ചപ്പോ ചായകുടിച്ചു രാ വിലെ ഞാൻ അങ്ങ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പൾത്തേക്കും പിന്നെ ഞാൻ എനിക്ക് ഇച്ചിരി പണി ഉണ്ടാർന്നെ പിന്നെ അതിന്റെ പൊറകെ അങ്ങ് പോയി പിന്നെ വിളിക്കാൻ പറ്റിയില്ലാ അതാ പിന്നെ ഞാൻ തിരിച്ച് മെസ്സേജ് ഇടാഞ്ഞെത് പിന്നെ വെറെ എന്തുണ്ട്
ഏഹ് വേറെ ഒന്നും ഇല്ലാ
ഉം മഴ ഇണ്ടോ അവ്ടെ? മഴ ഒക്കെ ഉണ്ടോ?
ആഹ് മഴയൊക്കെ ഉണ്ട് രാവിലെ ഒന്ന് ചാറിയായിര്ന്നു പിന്നെ ഇപ്പ ഇല്ലാ.
ആഹ് ആഹ് പിന്നെ ഞങ്ങെക്ക് ഇപ്പം ഇവടെ നല്ല മഴക്കാറുണ്ട്.
ആഹ് കൊത്ക് ഒക്കെ ഇണ്ടോ അവ്ടെ
എന്തോ?
കൊത്ക് കൊത്ക്
ആഹ് കൊത്ക് ഇഷ് ഒണ്ട് മഴ പെയ്തപ്പം കുഞ്ഞ് കൊത്ക് കൾ ഭയങ്കരം ഇന്നാ അകത്തോ ട്ട് ഒന്നും അങ്ങനെ കേറത്തില്ല അമ്മെൾ ജനലെല്ലാം അട ച്ച് ഇട്ന്നോണ്ട് പകെൽ തൊറന്ന് ഇട്ടെച്ചും വൈകിട്ട് അങ്ങ് അടെക്കും അതുകൊണ്ട് അകത്തോട്ട് അങ്ങനെ കൊഴ പ്പം ഇല്ലാ. വെളിയിലോട്ട് അറങ്ങാൻ പറ്റത്ത്
ഇവടെ ഭയങ്കര കൊത്കും ഈച്ചയുടെ ശല്യവും ആ
ആഹ് ഈച്ചയുണ്ട് ഈച്ച ഈ കാറ്റ് അടിച്ചപ്പഴ്ത്തെക്കും വന്നതാ ഞങ്ങൾ പിന്നെ ഇത് എന്നാ പാരസെറ്റാമോളിന്റെ ഗുളികയൊക്കെ പൊടിച്ച് ഒരാൾ പറഞ്ഞ് തന്ന് അങ്ങനെ ഒക്കെ ചെയ്തൊക്കെ നോക്കി ഭയങ്കര ഈച്ച ശല്യവാ കാറ്റിന് വരുന്നാന്നാ പറയുന്നെ പിന്നെ സന്ധ്യ ആവുമ്പം ലൈറ്റ് ഇട്ട് കഴിയുമ്പം ഈ ചെറിയ പ്രാണികൾ ഇല്ലെ അതിന്റെ ബഹ
ആഹ് ഈ ആഹ് ഈയ്യെൽ ഒക്കെ
ആഹ് വൈകീട്ട് ഭയങ്കര ബഹളം അകത്തോട്ട് കതക് തൊറന്നാ അകത്ത് എല്ലാം കേറും
ആഹ്
പിന്നെ വെറെ എന്ത്‌ ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു.
പിന്നെ ചോറൊക്കെ വൈട്ടെത്തെ റെഡി ആയോ?
ആഹ് റെഡിയാ റെഡിയാ
പിന്നെ വെറെന്നാ ഉണ്ട്? രാവിലെ വിളിക്കാൻ നോക്കിയാര്ന്ന്‌ അല്ലെ
ആഹ് നോ നോക്കിയായിരുന്നു അപ്പം ഞാൻ മെസ്സേജ് ഇട്ടു അപ്പം റിപ്ലൈ ഒന്നും ഇല്ലാത്തൊണ്ട് പിന്നെ ഞാൻ വിളി ച്ചില്ല കാര്ണം വിളിച്ച് ന
ആഹ് ഞാൻ രാവിലെ മഴക്കാറ് കണ്ടപ്പം കൊച്ചിന്റെ കൊറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്. വേറെന്തായിരുന്നു ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഒരിടം വരെ പോയിരിക്കയിരുന്നു അപ്പൊ ഏഴരയായി വൈകിട്ട് വന്നപ്പോ അപ്പൊ ഞാനോർത്തന്നാ മഴക്കാ മഴയില്ലാത്ത സമയം നോക്കി വന്നാ തുണി എന്നായിട്ടേക്കാന്ന കണ്ട് അങ്ങനെ അതിന്റെ പുറകേക്കൊക്കെ പോയി പിന്നെ മീനൊക്കെ വാങ്ങിച്ച് അത് വെട്ടി അത് കറിയെല്ലാം വെച്ചു അതൊക്കെ വന്നപ്പോ ഇപ്പം പിന്നെ സമയം പോയിരുന്നു പിന്നെ മൂന്നര ആയി കൊച്ചിന് സ്കൂൾന്നു സ്കൂളിന്ന് കൊണ്ടുവരണം അങ്ങനെ സമയം പോയി പിള്ളോരൊക്കെ ഉണ്ടോ
ഇല്ലില്ല ഞാൻ മാ ഞാൻ മാരീഡല്ല
അല്ലല്ല എന്ത്‌ ചെയ്യൂവാ അപ്പൊ
ഞാനിപ്പ ഡിഗ്രി കയിഞ്ഞിട്ട് നിക്കുന്നു
ആ ആ ആ എന്തുവാ ഏതാ എടുത്തേക്കുന്നെ ആഹ് പിന്നെ മൂന്ന് വർഷത്തെയല്ലേ
ആ മൂന്ന് വർഷത്തെ
ഉം ആദ്യത്തെ വർഷാണോ അതോ
ആഹ്
ആദ്യത്തെ വർഷമാണോ ഇത്
അല്ല ഞാൻ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞു ഡിഗ്രി
കഴിഞ്ഞ് ആ ആ ആ
ആ ഇനിയിപ്പ കേറ്ന്ന പിള്ളേർക്കൊക്കെ ഡിഗ്രി നാല് വർഷ ചെയ്യണ്ടേ
ആ അതാ ഞാൻ ചോദിച്ചത് നിന്ന് ഇപ്പം നാല് വർഷം ആക്കിയില്ലേ അതാ ഞാൻ ചോദി മൂന്ന് വർഷം ആണോന്ന് ചോയിച്ചേ ഉ ഇനി വരുന്ന ബാച്ച തോന്നുന്നല്ലേ
അല്ല ഇപ്പം ആ എന്താ പറയാ ഞങ്ങളുടെ ഇപ്പ സെക്കൻഡിയറ് പിള്ളേർ കയറിയ സമയം തൊട്ട് നാല് ഇയർ ആക്കി
ആഹ് ആഹ്
ആഹ്
ആ ഇങ്ങനെക്കെ കണ്ട് ചാലം നാല് വർഷം എന്നൊക്കെ മൂന്നന്നൊക്കെ ഉള്ളത് മാറി നാലായ എന്നൊക്കെ
ആഹ് നാലായി പക്ഷെ അവർക്കാണെങ്കില് പി ജി ചെയ്യണ്ട
ചെയ്യ നാല് വർഷ ആയതുകൊണ്ട്
ചെയ്യണ്ട കാരണം ആ നാ ഒരു വർഷം അവർക്ക് പി ജിക്ക്ങ്ങണ്ട ഈ നാല് വർഷം ലാസ്റ്റ് കൊടുത്തേക്കുന്ന
ആഹ് ആഹ് അന്നേരം ഇല്ലേ ഈ ഇവര് ഈ നാലാമത്തെ വർഷംന്ന് പറഞ്ഞാ ഇവർക്ക്ന്റെ ജോലി അങ്ങനെ എന്ത ഇും കൂടെല്ലേ ചെയ്യുന്ന അങ്ങനെങ്ങാണ്ടല്ലേ
അതോ പഠിത്തം തന്നൊണോ ഈ നാലാമത്തെ
അടത്ത ആഹ്
ഉ അതെല്ലാത്തിനും അത് തന്നെയാണോ ബി കോോം ബി എ ബി എസ് സി എല്ലാം ഇതും
ആഹ് ഡിഗ്രിക്ക് മാത്രംള്ളെന്ന് എനിക്ക് തോന്നുന്നു
ആഹ് ആഹ് ആഹ് പി പ്ലസ് ടു ഏ എന്തായിുന്നപ്പൊ എടുത്ത
മഹുൽമാാനിക്കീസ്
ഹമാൻജീസ് ആഹ്
ആഹ്
ഇനി അപ്പൊ എന്നാ ചെയാണ് പലാന
ഇനിയിപ്പോ കോച്ചിങ് ക്ലാസ്സിന് പോവാനാ
ഏതോ ബാങ്കന്ത്യോ
അല്ല അല്ല
പി എസ് ഇ
ആഹ്
ആഹ് അടുത്തുണ്ടോ കോച്ചിങ് സെന്റർ ഒക്കെ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ഉം എഴുതിട്ടുണ്ടോ പി എസ് സുടെ ടെസ്റ്റ് ഒക്കെ
ഇല്ല ഇല്ല
ഇല്ല ഉം ഉം
അഎം
ഇപ്പം വണ്ട് മുപ്പത്തി ആ മുപ്പത്തഞ്ചച് വയസ് വരെങ്ങ മുപ്പത്തഞ്ചാണോ ന മുപ്പത്തെട്ട് അങ്ങനെ അങ്ങാണ്ട ആക്കിയില്ലേ പി എസ് സിയുടെ ഇച്
ആഹ് ആക്കി ആക്കി
ഉം ഉം
ആഹ്
ഞാൻ എഴുതിയതായിരുന്നു പി എസ് സി
ആഹ് ഇപ്പ എന്തു പറ്റി
ഓഹ് പിന്നെ അങ്ങ് മടിച്ചു പിന്നെ കല്യാണ ഒക്കെ ആയി പിന്നെ പിന്നെ ഞാന് ജോലിക്കൊക്കെ പോയി അങ്ങനെ പിന്നെങ് ഇതായി
ആഹ്
അതന്ന നമ്മള് പഠിക്കുവാണെങ്കി ഇതിന്റെ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോയി നമ്മള് പഠിക്കവാണെ കുഴപ്പമില്ല ഇതല്ലാതെ ഞാൻടെ ഉച്ചക്ക് വാങ്ങിച്ച് വെച്ചിട്ടുള്ള ജോലി ചെയ്തു കഴിഞ്ഞുള്ള സമയത്തൊക്കെ ഉള്ള പഠിത്തക്കെ ആയിരുന്നു ഹോസ്റ്റലിലൊക്കെ നിന്ന സമയത്തൊക്കെ ഇരുന്ന് പഠിച്ചതേ ഉള്ളയിരുനു
ആഹ്
ഉം എന്താ പിന്നെപ്പോ ട്യൂഷനൊക്കെ പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുവ അങ്ങനെ സമയം.
ആഹ്
വൈകിട്ട് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടോ
ഇല്ല ഇല്ല ഇല്ല
ഉം എ അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നോ? ആഹ് നീ കഴിഞ്ഞത്കൊണ്ട് നീ ഇപ്പോ ഉടനെ പോവണ്ടായിരിക്ക ലൊ നീ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിഴിഞ് പോ
ആഹ് ആ സർട്ടിഫിക്കറ്റ് പിന്നെ ടി സി എല്ലാം കിട്ടണം.
ഉം കമ്പ്യൂട്ടർ കോഴ്സ ഒക്കെ പഠിച്ചോ അതോ
ഇല്ല ഇല്ലില്ല
ആഹ് ആഹ് അതുകൂടെ നോക്കാന്നല്ലായിന്നോ കമ്പ്യൂട്ടറിന്റെ എന്തേങ്കിലും കോഴ്സ് ഒക്കെ
ഓ എനിക്ക് കമ്പ്യൂട്ടറിൽന്ന് എനിക്ക് അങ്ങോട്ട് താല്പര്യം ഇല്ല.
താല്പര്യല്ല
ഉം
ഉം ഉം പക്ഷെ ഇപ്പ എവിടെയും കമ്പ്യൂട്ടറിന്റെ ഇതാണ് ചോദിക്കുന്ന്.
ഉം
പിന്നെ ടീച്ചിങ് അങ്ങനെ ഇതാണോ താല്പര്യം അതോ?
പിന്നെ ടിച്ചിങ്ങോട്ട് താല്പര്യം ഇല്ല.
ഇല്ല ഉം ആഹ് കൊഴപ്പമില്ലര്ന്നോ മാ മാർക്കൊക്കെ കഴിഞ്ഞ രണ്ട് വർഷത്തൊക്കെ
കുഴപ്പമില്ലായിരുന്നു.
ഉം ഉം പിന്നെ പിന്നെ വേറെന്നാ ഉണ്ട്.
വേറെ ഏഹ
കറിയൊക്കെ എന്താന്ന്
കറി ബീഫ് കറി
ആഹ് ആഹ് ആഹ് ഞങ്ങ ഇന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരിന്ന്.
ആണോ?
ആഹ് അപ്പ അത് കാരണം. ആ ഞാൻ അതായിന്ന് കൂടുതൽ ഇഷ് തിരക്കായി പോയത്. എന്നാ പായസമൊക്കെ വെച്ചു
ആഹ്
കേക്ക് മുറിച്ച്
ആഹ്
ഉ രാവിലെ കൊച്ചിനെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി.
ആഹ്
രാവിലെ മഴയായിരുന്നു പോകാ നേരംക്കെ അമ്പലത്തില് നല്ല മഴയായിരുന്നു. രാവിലെ ന്നെ വേറെന്താ ഉണ്ട്.
വേറെ ഒന്നുഇല്ല.
ഫ്രണ്ട്സ ഒക്കെ ഒത്തിരി ഉണ്ടോ
ആ ഉണ്ട് ഉണ്ട്
ഉം അടുത്തായിരുന്നൊ കോളേജൊക്കെ അതോ
അല്ലച്ചി ദൂരെ ദൂര ഒണ്ട് ചി ലോങ് ആ ലോങ് ആ
മ് മ് മ് വേറെന്ന
വേറെ ഒന്നുംല്ല
ആ ഹാ ഉം മ് ന്നാ ശരി എന്ന
ആ ശരി ശരി
ആ ശരി ഓക്കെ
ഓക്കെ ഓക്കെ